കേൾക്കാൻ പറ്റ്ണ്ടോ ഉം പറഞ്ഞോളൂ അപ്പൊന്ന് സ്കൂളില്ല അവിടൊന്നും
ഇല്ലേയ് ഇന്ന് സ്കൂളില്ല
ആഹ് ഇന്ന് ആ ഇവിടെ പിന്നെ മോൾക്കുണ്ട് ഹൈസ്കൂളുണ്ട് പിന്നെ എന്താ ശാസ്ത്രമേള എന്തോന്നക്കാണെന്ന് പറഞ്ഞു മോള് ഉം ചെറിയ ക്ലാസിനൊന്നുംല്ല
ആഹ് ആഹ്-
അംഗനവാടിണ്ട്‌ ഒരാക്ക് അവള് പോയി-
ആഹ് എത്രുട്ട്യാളാള്ളെങ്ങക്ക്?
എനിക്ക് നാല് പേര്- രണ്ടാള് കൊർച്ച് വല്യതായിണ്ട്-
ആഹ്-
ഒരാള് പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ട് ഓനൊക്കെ ഇവിടെണ്ട് കിട്ടീട്ടില്ല- കോളേജ് കിട്ടീട്ടു ഓന് ഡിഗ്രിക്ക് ഫസ്റ്റ് അലോട്മെന്റ് കഴി കിട്ടിട്ടില്ല അടുത്തേല് ണ്ടാവുംന്ന്ള്ളൊരു പ്രതീക്ഷേല്ങ്ങനെ ഇരിക്കാണ്-
ആഹ് ആഹ് ശരി ചെറുതാ അംഗനവാടില്?
ചെറുത അംഗനവാടില്- ഉം, എങ്ങനെ കാലാവസ്ഥൊക്കെ?
മയ ഇല്ല. ആടെ ഇണ്ടാ നല്ല വെയില്
നല്ല ചൂടുണ്ട്.
ചൂട് നല്ല ചൂട്
ആഹ് ഇവിടേം അങ്ങനെന്നെ തീരെ വെ മഴയില്ല കൊ ഈ വർഷം തീരെ മഴ പെയ്തില്ലല്ലേ.
മയ പെയ്തിട്ടില്ല
കൊറച്ച് ഓരോ ദിവസം കൊറേശ്ശെ പെയ്യുംന്നല്ലാതെ അധികം ആയിട്ടില്ലല്ലോ ഇല്ല ഇന്നല ഇവി പെയ്തിട്ടില്ല ഇന്നലേം പെയ്തിട്ട് ഇന്നലെ ചെറുതായി ഇങ്ങനെ ചാറി പോയിന്നല്ലാതെ
ആഹ് ഇന്നലെ ഇവിടെ ഇണ്ടായിരുന്നു ഒരു ഉച്ചെന്റെ ശേഷമൊക്കെ അത്യാവശ്യക്കെ നല്ല മഴ ഇണ്ടായിരുന്നു.
ആഹ് അത് ശരി പെയ്തിട്ടില്ല ആഹ് അതേപോലെ ചെറിയ മഴയൊക്കെ ഇങ്ങനെ പെയ്യും എടക്ക് ആറിട്ടതൊക്കെ നനയാൻ മാത്രം പൊറത്തിട്ടാല് ഞാൻ പിന്നെ അതന്നെ ഇടലില്ല പിന്നെ രണ്ടാമ പണി എടുക്കാൻ ആവൂലാന്ന് കരുതീട്ട് പിന്നെ ആറിടാനും ഇഷ്ടം പൊലെ സ്ഥലണ്ട് മുകളില് സീറ്റിട്ടിട്ട് അപ്പം അത് പിന്നെ അവിടെ കൊണ്ടോയി ഇടും ആദ്യം തന്നെ മറ്റത് നമ്മള് പൊറത്തിട്ടാല് കൊറച്ചു നേരം കഴിയുമ്പോത്തേന് നമ്മള് അത് എടുക്കാൻ പോണം രണ്ടാമത് ഒരു പണി എട് അപ്പൊ പിന്നെ ഞാന് ആദ്യം തന്നെ ഇടലില്ല. ചെല ദിവസം ഒണങ്ങിയ സാധനം എടുത്തിടും ചൂടാവാൻ വേണ്ടീട്ട്. ഡ്രസ്സൊക്കെ ഒണങ്ങിയട് ഡ്രസ്സ് ഒന്ന് ചൂടായ നല്ലൊരു സുഖാണല്ലോ മടക്കി വെക്കാന്. അങ്ങനെ ചെയ്യും ആഹ് അല്ലെങ്കില് മടക്കി വെക്കാൻ പ നീർത്തിടാണെങ്കില് കൊഴപ്പണ്ടാവൂല മടക്കി വെച്ചാലൊരു സ്മെല്ലാവും തണു പ്പ്ള്ളത് അപ്പ അങ്ങനെ ചെയ്യല്ണ്ട് ഒണങ്ങാ ചൂടാവാൻ വാണ്ടിട്ട്. അങ്ങനെയാവുമ്പോ കൊറച്ചേരം ഇട്ടിട്ട് വേഗം ഇട്ത്ത് വെക്കാലോ മഴ വരാൻ കാത്ത്ക്കാതെ. ചൂടായൻ്റെഷം അതാണ് സുഖം തോന്നുന്നു മറ്റത് വേഗംങ്ട്ട്
തണവ് മോളിൽ ആറിടാൻള്ള സൗകര്യം ആണ് അതോണ്ട് ഞാനും പൊറത്ത് ഇടലില്ല. ഇങ്ങള് പറഞ്ഞ പോലെ ഇങ്ങനെ ഇട്ക്കേം വെക്കേം
ആഹ് അമ്മളൊരു പണീക്ക് പോവുമ്പോ ആഹ് ഒന്നിനും ഒരു മെ സമാധാനം ഇണ്ടാവൂല. അഹ്ങ്ങനെ ശ്രദ് മനസ്സിലതാവും. മഴ വരുമ്പോയേക്ക് അപ്പ ആ പണി ചെലരൊ കാണ ഈ ഓരോ മഴക്കും അങ്ങനെ അങ്ങട്ടും ഇങ്ങട്ടും ഇട്ത്ത് വെ ഉ സ്ഥലല്ലാഞ്ഞാല് അങ്ങനെ ചെയ്യും വാണ്ടിയേരും നിക്ക് പിന്നെ ഇഷ്ടം പോലെ സ്ഥലംണ്ടൽ നാലീസൊക്കെ അട്പ്പിച്ച് ഇട്ടാലും സ്ഥലണ്ടാവും. പിന്നെക്കെ നോക്കിയാ മതി ഒരാഴ് ച്ചക്കെ അടുപ്പിച്ച് മഴയന്നെ ആയാല് ചെലപ്പം ഇത്തിരി ബുദ്ധിമുട്ടാവും. അല്ലെങ്കില് കൊഴപ്പില്ല ചില ടൈമിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ അടുപ്പിച്ചന്നെ മഴ തന്നെ ഉണ്ട് നീക്കാട മഴ ഉണ്ടാവ ഉം തീരെ ഒന്ന് കാറ്റ് വരാതെ വെയില് വരാതെ എത്ര ആളാ അവിടെ സ്കൂള് പോനോല് ചെറിയ മക്കളുണ്ടോ ഓ ഉച്ചക്ക്ക്കയി ച സദാ ഭഷ ഭക്ഷണണ് സദാ ചോറ് മീൻകറി മീൻ പൊരിച്ചത് അതൊക്കെയണന്ന് മം
ആ എങ്ങള്ൾ നേരത്തെ വെക്കും
ഓ നേരത്തെ വെക്കും ഒരു പത്ത് പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ അതി ൻ്റെ ഉള്ളിലെല്ലാം ആവും പി പിന്നെ ഒരു പണിയ ഉണ്ടാവൂല ആ അങ്ങനെയാണ് രാത്രി കൂ ഗൂഢയും കണ്ടിട്ട്
രാത്രിയ ഒക്കെ കൂളി വക്ക രാത്രി ചോറാണോ
രാത്രി ചോറ അധിക ദിവസം ചോറ് തന്നെയാണ് കൂടുതലും പിന്നെ ചില ദിവസങ്ങളിൽ ചപ്പാത്തിയോ എന്തെങ്കിലുമ ഒക്കെ കഴിക്കും നല്ല കറിയൊക്കെ ഉണ്ടായാല് ചിക്കനോ ബീഫ ഒക്കെ ഉണ്ടെങ്കില് ചില ദിവസം ഉം ചാ ചപ്പാത്തിയൊക്കെ അല്ലെങ്കി മക്കൾക്കൊന്നും പറ്റൂല നല്ല പച്ചക്കറിയൊന്നും കൂട്ടിയിട്ട്
അത് എല്ലാടെയും മക്കള അങ്ങനെല്ലേ പച്ചക്കറി കൂട്ടാന് ഭയങ്കരമായിട്ടി
ചെറിയ ഈ കടല ഗ്രീൻപീസ് അന്നും ഓൽക്ക് ഇഷ്ടല്ല ചപ്പാത്തി ക്കണ്ടാക്കുമ്പൊ ബീഫ് കറിയോ പിന്നെ ചിക്കൻ കറിയോ എന്തേങ്കലൊക്കെ വേണം അപ്പൊ അങ്ങനെയൊക്കെള്ള ദിവസങ്ങളില് ചിലപ്പോ ചപ്പാത്തി ഇണ്ടാക്കും
ആ ആ ഇവിടെ തന്നെ പച്ചക്കറി കഴിക്കാൻ ഭയങ്കര മടിള്ളാലാ
അതന്നെ എനിക്കിഷ്ടാട്ടോ ഞാൻ പറയൂ ഞാൻ കഴിച്ചോളാംന്നറയും ഉപ്പേരി
ഇനിക്ക് ഇനിക്ക് പച്ചക്കറി ഉം വലിയ ഇഷ്ടൊന്നുല്ല പക്ഷേ എനക്കാകെ ഇഷ്ടം ഈ മുരിങ്ങണ്ടല്ലേ ഇല്ല ഒരു വെള്ളം പോലെ വെക്കുന്നു അത് ഭയങ്കര ഇഷ്ട
ആ ഞാൻ മുരിങ്ങേൻന്റെല്ല കൂടുതലും ഉം തേങ്ങയും പച്ചളകവും പൊട്ടിച്ചിട്ട് ഒലത്താണ് ചെയ്യാ
ആ എനക്ക് അയിനെക്കാട്ടിലും ഇഷ്ടാ ഈ
അത്ണ്ടാ ആ അത് ശരി ആ ചിലർക്ക് അങ്ങനെ ഇണ്ടാവും നല്ല വെളുത്തുള്ളിയും
അതും ഒരു ചിക്കൻ മൊരിച്ചതോ
മീ അത് ശരി ഉം മിനിട്ടല്ല
കൊറവാ
ഇവിടെ ഞങ്ങള് കൂടുതലും മീനാ വാങ്ങാ കൂടുതലായിട്ടും ആഴ്ചായിലൊന്നോ രണ്ടോ ദിവസൊക്കെ ചിക്കൻ വാങ്ങുള്ളു
ഇവിടെ കൂടുതലും ചിക്കന് കുട്ടികക്കും മീൻ പറ്റൂല മീൻ വാങ്ങിയാൽ തന്നെ വർത്തതേ കഴിക്കൊള്ളൂ
ആ അതങ്ങനന്നെയാണ് ആ വറക്കണം മീ വരി ഞാൻ ചിലപ്പോക്കെ മുളകിടും കൂടുതും എനിക്കിഷ്ടം മീ വറ്റിക്കണ താണ് അവർക്കൊക്കെ കുട്ടികൾക്കൊക്കെ പൊരിക്കണം വറ്ക്കണം അപ്പം കൂടുതലും ചിക്കനായൽ രണ്ടും അവർക്കടുപ്പിച്ച് ചിക്കനായാൽ ഇഷ്ടല്ല ആർക്കും ഇഷ്ടല്ല
ഇവിടെ എങ്ങനെയന്ന് വെച്ചാല് കറി വേണ്ട ചിക്കന് ചോറും ചിക്കൻ പൊരിച്ചൊരു പപ്പടം
ആ കറി വേണ്ടപ്പൊ ആർക്കും വേണ്ടേ ആ ഇവിടെ കറിയൊക്കെ വേണം അധികംന്ന ചിലപ്പോ കടായി ഒക്കെ ആക്കിട്ട് അങ്ങനെ അതാണ് ഇഷ്ടം ഉം ആ കടായി ആക്കിട്ടാ അത് ഞാ സാധാ ചോറ്ക്കായാലും നെയ്ച്ചോറ്ക്കായാലും ഒക്കെ അങ്ങനെ ഇണ്ടാക്കും കൊണ്ട്ന്നാല് കറി വെക്കണേക്കാറ് ഇഷ്ടം മക്കക്ക് അതാണ് അപ്പൊ അതൊണ്ടായാലും അവര് ചെ ഇപ്പൊ വൈകുന്നേരക്കെ ബ്രെഡോ ഒക്കെ കൂട്ടിട്ടും അങ്ങനെയൊക്കെ കഴിക്കും വേറൊന്നും ബേക്കറിക്ക് പകരം ബ്രഡൊക്കെ വാങ്ങും ങ്ങനൊക്കെണ്ടാവുമ്പോ
ആഹ് ആ
നല്ലതാണല്ലോ ആ പിന്നെന്തായാലും ലെ എങ്ങനെങ്കിലൊക്കെയായിട്ട് കഴിച്ചോളൂം വിഷയല്ല അല്ലാത്ത ദിവസങ്ങളിലാണ് കഴിക്കാൻ മടി പച്ചക്കറി ചില ദിവസം പച്ചക്കറി തന്നെ ഇണ്ടാവുള്ളു എനക്കെല്ലാം ഇഷ്ടാ പച്ചക്കറി എലക്കറികളൊക്കെ അതൊന്നും അവർക്ക് പോവില്ല ഉം
ശരിക്ക് പച്ചക്കറി ഏതൊക്കെ പച്ചക്കറി ഇണ്ട്ന്ന് പോലും അറിയില്ല പേരറിയാത്ത കൊറെ പച്ചക്കറികള്ണ്ട്
ആഹ് മക്കൾക്ക് ഒരു ആ പച്ചക്കറി നമ്മക്കറിയണതും അവർക്ക് അറിയില്ലല്ലോ ആ ഏ എ കടയിൽ പോയിണ്ടെങ്കി എന്തെല്ലാം സാധനങ്ങളാ
ആ ഞാനും ഇരിക്ക പച്ചക്കറി വാങ്ങാൻ പോയിക്ക് ചിരിക്കന ചിരി വരും അന്നിന്റെ പേരറിയാത്ത കാരണം ഇവിടെല്ലാം ആണങ്ങള് കൊണ്ടുവരുന്നണ്ടേ ഞങ്ങള് അങ്ങനെ പീടിയ പോക്കില്ല
ആഹ പിന്നെ അങ്ങനെ വാ കഴിക്കണ സാധനേ വാങ്ങുള്ളൂ എല്ലാം വാങ്ങൂല
ആഹ ആഹ
ആ ഒരു വെണ്ട പിന്നെ കൈപ്പങ്ങ അതൊക്കെല്ലേ അറിയുള്ളൂ അല്ലാത്ത എന്തൊക്കെ സാധനങ്ങുണ്ട് വെക്കാനും അറിയില്ല പേരും അറിയില്ല ചില സാധനങ്ങൾ കൊണ്ടുവന്നപ്പ ഇതെന്താ ചെയ്യാന്ന് ആലോചിക്കും കാണുമ്പോ
പച്ചക്കറി വാങ്ങാൻ ഉ പച്ചക്കറി വാങ്ങാൻ പോയിട്ട് ആ ഷോപ്പിലുള്ള ആളൾ കഴിക്കാണ് കിച്ചണില് കേയറലില്ലല്ലേ കാര അമ്മക്ക അറിയില്ല
ആഹ അതിന് ക അത് കിട്ടിയാല എങ്ങനെ വെ ന്ന അറിൂല അതേപോലെ കൊറെ മുന്നരി ഇപ്പഴന്നല്ല ഇപ്പൊ എനക്കാ സാധനം ഇഷ്ടമാണ് ഉള്ളിത്തണ്ട് ഉണ്ടല്ലോ
ആഹ ആഹ
ന്ന ദിവസം എന്റെ ഹസ്ബന്ഡ് കൊറെ മുന്നോണ് അത് എനിക്കിതെന്താ സാധനം എന്നല്ല ഉള്ളിന്റെ വാസന ഉണ്ട് ഇത് ഇ എന്താ ചെയ്യേണ്ടന്ന് ഒരു അല്ല അന്ന് ഇനി യൂട്യൂബ് നോക്കാന അതല്ല ഉ കല്യാണം കഴിഞ്ഞൊക്കെ അണ്ട തന്നെയാണ് ഏതായ ഹസ്ബന്ഡറ് കൊറെേലെ ഉമ്മ ഒക്കെ ഉണ്ടാക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കൊ പ്പിച്ച് റെഡിയാക്കി പിന്നെ ശെരിയായിട്ടോ പിന്നെ എനിക്ക് ഇഷ്ടായി
അത് സ്പ്രിംഗണിയൻ അധികമായിട്ട് നമ്മളെ ഫ്രൈഡ് റൈസിലാ
ഉം ആഹ ശരിയാ ആഹ് അന്ന് ഈ അങ്ങനെ പാചകം പഠിച്ചു വരുന്നള്ളു അങ്ങനെ ക ആയിട്ടൊന്നും ഒരു ഐഡിയ ഇല്ല പിന്നെ പിന്നൊക്കെ റെഡി ആയി അല്ല അതാണ് ഓരോ സാധനം
ഞാന് ഓരോ സാധനവും അങ്ങനെ വാങ്ങു അ അയിന്റെ പേരെന്താണ് യൂട്യൂബില് സെർച്ച് ചെയ്യല
അപ്പൊ പിന്നെ സൗകര്യം ഉണ്ടല്ലോ ഏ സംഗതി പഠിക്കാനും ഉപയോഗിക്കാനും ഒക്കെ യ ട്യൂബിൽ അങ്ങട്ട് പച്ച മലയാളത്തിൽ അടിച്ചു വോക്കിയാൽ മതില്ലോ അറിയണ ഭാഷ ശരി ഏത് ഭാഷൽ അടിച്ചാലും വീടും നല്ല സൗകര്യ യാണല്ലോ കുട്ടികൾക്കൊക്കെ വയർക്കണ്ട ആവശ്യല്ല നമ്മളൊക്കെ കഴ്ത്തറൊന്നും ഇല്ല
ഇതൊക്കെ കുട്ടികൾ വരെ യൂടൂബ് മറ്റല്ല ഇൻ്റെ മോളെല്ലാം അപ്പക്കെ യൂട്യൂബ് ആക്കിയിട്ട് ഓരോന്ന് ഉണ്ടാക്കും
ആ അതാണ് അന് പരീക്ഷണത്തിന് സാധനം വെച്ചെടുത്താ മതി അടുത്ത് നമ്മളെ ശ്രദ്ധേയും വേണം അല്ലെങ്കിൽ ആകെ പണിയാവും ഞാന് ഗ്യാസൊക്കെ ഓണ ആക്കിട്ട് കൊടുത്താ പിന്നേ പിന്നേ പോയി നോക്കലാ എടുക്കടുത്ത്
ആ ആ് അപ്പൊ ഗ്യാസിന്റെ പ്രശ്നം വന്നേരം ഞങ്ങള അങ്ങനെ ഞാൻ അങ്ങനെ തമ്മേക്കൂല ഞാൻ പറയും ഗ്യാസില്ല അടുപ്പ് കത്തിച്ചിട്ട് അതോ
അത് പറ്റൂല അതകുമ്പം കുറെ ബുദ്ധിമുട്ടല്ലേ അക്കെ നമ്മുക്ക് എക്സ്ട്രാ പണി വരുള്ളൂ അടുപ്പിലായാലും കുറെ പാത്രങ്ങളൊക്കെ കരി പിടിപ്പിച്ചിട്ടും വേസ്റ്റ് ആക്കിട്ടും ഇതെന് പണി
അന്തയാണ്ട രണ്ടുസും മുന്നേ കുക്കറൽ ഇതേപോലെ എന്തോ മോളണ്ട മോളുണ്ടാക്കിയതാ ഈ ച വയറില്ല വല്- മറ്റേ ബ്രൗൺ കളറുള്ള ഒരു പയറ ഇല്ലേ ആ പയറ് മമ്പരാ ആ അ അത് വെച്ചിട്ട എല്ലാം കൂടി അടിപ്പി ടിച്ച് കുക്കറെ എല്ലാം കരിഞ്ഞ്
ആവെള്ളം ഒഴിച്ചിട്ടുണ്ടാവല അല്ലെങ്കി ടൈം കൊറയായി ഉണ്ടാവും ആ
ഇല്ല ആ ടൈമുണ്ട്
ശരി ഓക്കെ എന്നാല്
ഓ
ശരി
വഹ